പിൻ ആഹ് എന്തൊക്കെ
ഏഹ് സുഖമായിട്ടിരിക്കണ് അവിടെയാ?
ഇവിടെ സുഖയിട്ട് ഇരിക്കണ് എന്താ പരിപാടി?
തേ വൈകിട്ടത്തേക്കുള്ള ഉം ഉം ഭക്ഷണത്തിനുള്ള പരിപാടിയിലാണ്
ആഹ് ശരി
ഇന്ന് ഏ ഇല്ലില്ല രണ്ട് നേരായിട്ടെന്നെ വെക്ക്‌ന്നെ ഇവിടെ വൈകുന്നേരെല്ലാം ചൂടായി ട്ട് കിട്ടണം പ്പ വൈകിട്ട് വെക്കും രാവിലേം വെക്കും അവിടെയാ ഒന്നിച്ച വെക്ക്‌ന്നെ ആ ആ ഞാൻ എനിക്ക് മീനുണ്ട് അപ്പൊ അത് ണ്ടാക്ക ക്കാനുള്ള തയ്യാറെടുപ്പിലാ
ആ അത് ശെരി കറി മീൻ വെക്ക ഇവടെ ഇ ഞാന് ഇമ്മാന്റെ വീട്ടില
ആഹ് ആഹ്
അപ്പോ ഇന്ന് നെയ്ച്ചോറും ഇതൊക്കെണ്ട്
ആ നിങ്ങൾടെ സ്പെഷ്യലതാണല്ലോ അതെങ്ങനെ ണ്ടാക്ക നെയ്ച്ചോറും ബീഫും ണ്ടാക്കണെ
ബീഫ് ഞമ്മള് സാധാ മസാലൊക്കെ ഇട്ണ മാതിരി വെക്ക നെയ്സ് തക്കാളി ഉള്ളി ഒക്കൊപ്പട്ട്ട്ട്
ആ
ച്ചിരി എന്താ വെല്യ ജീരകൊക്കെടും ന്ന് ട്ട് മസാലൊക്കെട്ട്ങ്ങാണ്ട് ഒപ്പം മിക്സെയ്ത്ട്ട് പിന്നെ അങ്ങനെ വേവിക്കാ വല്യ ഏ ചെറിയ ജി ഉള്ളി കുഞ്ഞുള്ളിണ്ടാവൂലോ അതും വെളുത്തുള്ളി കുഞ്ഞുള്ളി നല്ലോടണം ഇല്ലല്ല ഒപ്പ ഒപ്പം ഉം അങ്ങനെ വാട്ടുമ്പോ മധുരം വെരും മധുരിച്ചും അപ്പൊ അതൊക്കെട്ടാണ്ട് വേപ്പിന്റെല ക്കെല്ലാ മസാലട്ട്ങ്ങാണ്ട് പിന്നെ വേവിച്ച
ഈ ചിക്കൻ കറിയൊക്കെ ണ്ടാക്കുമ്പഴും നിങ്ങളെ ഇതൊന്നും
ആ ചിക്കൻ കറി ണ്ടാക്കുമ്പോ എന്താ ഇത് വാട്ടും പക്ഷെ ബീഫ് വെക്കുമ്പോ അങ്ങനാക്കൂല ഇല്ല ബീഫ് അ
സവോളയല്ല ചെറിയുള്ളിട്ക്കും
ഉം സവാളട്ക്കും സവാളൊക്കൊരു പൊട്ട് അങ്ങനെ ചെറിയുള്ളി കൂട്തൽട്ക്കാ
ആ ആ
ഉം പ്പങ്ങനെ പിന്നെ എല്ലാ മസാലൊക്കെട്ട്ങ്ങാണ്ട് പിന്നങ്ങനെ വേവിക്കും
ആ ചോറ് ഇയ്ന്റൊപ്പടൊ അതോ
ഇല്ല വേറെ ച ചോറ് വേറെ വെക്കും നെയ്ച്ചോറാവുമ്പോ വെക്കും ബിരിയാണി ആവുമ്പോ അങ്ങനെ മസാല വേവിച്ചിട്ട് പിന്നെ അയ്ന്റെ മോളില് ചോറ്ടും
അ ആ ഞങ്ങളൊക്കെ എത്രണ്ടാക്ക്യാലും നിങ്ങള്ണ്ടാക്ക്‌ണ ടേസ്റ്റ്
ആ ആ അതെന്നെ സാമ്പാർ ഞങള്ണ്ടാക്കുമ്പോ ങ്ങളത്രയും കിട്ടൂല
ആ ഹ ഹ അത് ശെരിയാ പച്ചക്കറി ണ്ടാ ക്കുമ്പോ ശെരിയാ ഓരോ രുചിം വ്യത്യാസൊണ്ട്
അ അതെ ഇത് മാപ്പളമാര്താണല്ലോ നെയ്ച്ചോറും ബീഫൊക്കെ അതെ ഇങ്ങക്ക് ത്ര വെച്ചാലും അയ്ന്റെ
ആ അതെ അതെ നമ്മള് പ്പെങ്ങനൊക്കെ എന്തൊക്കെ നോക്കി വെച്ചാലും കറക് റ്റ്ങ് ന്യ പറഞ്ഞാ പോലും അതേപോലെ ണ്ടാക്ക്യാലും ആ ഒരു രുചിയായിരിക്കില്ല നിങ്ങള്ണ്ടാക്കുമ്പോ ഒരു പ്രത്യേകതേണ്
ഉം അതെന്നെ ഞങ്ങക്ക് അങ്ങൻത്തെ സാമ്പാറ് സാമ്പാറ് എത്ര മ്മള് വെച്ചാലും ആ ഒരു ടേസ്റ്റ്ട്ടൂല്ല
ആ അത് ശെരിയാ അതെല്ലാവരും പറയും
ഉം അയൽവാസിയളൊക്കെ കൊണ്ട്ര്മ്പോ ഇവരെങ്ങനെഞ പ്പോ ചോയ്ച്ചറിയും ന്ന്ട്ട്ണ്ടാക്കും പക്ഷെ ഇതുപോലെ കിട്ടൂല
ആ എന്റെ ജോലിസ്ഥലത്തും അതേ തുപോലെ അവര് ണ്ടരുന്നത് നല്ല രസ അപ്പൊ എന്റെ സാമ്പാറോക്കെ കൂട്ട്മ്പോ പറയും എന്തൊരു ടേസ് റ്റാണ് ഞങ്ങള് വെച്ച ഇത്പോലെ ആവൂല്ല ഇത് പ്രത്യേക രുചിയാണെന്ന് പറയും
ആ അതെ അതെ
ആഹ് ബഹളം കേക്കുന്നുണ്ടല്ലോ അവിടെ
ആ ഇവടെ മക്കളൊക്കെണ്ട് അമ്മ എന്താ അമ്മോന്റെ മക്കളും പിന്നെ ഇന്റെ മോള് ഒക്കണ്ട്
ആഹ് മോളിപ്പോ ഏത് ക്ലാസ്സിലാ
മോള് ചെറിയ കുട്ടിയാ എൽ കെ അങ്കൻവാടി പോണൊള്ളൂ അപ്പൊ ഇന്ന് വിരുന്ന് പന്നേണ്ട് ഓല- ഒക്കെ വന്നക്ക ഓൽക്കൊക്ക ഇതായിട്ട് കുട്ടിയളെ കണ്ടിക്കല്ലേ ഉം നാളെ രാവിലെ മഴ നല്ല മഴാണ് ഇപ്പൊന്നെ കൊറവുണ്ട് അവിടെ
ഞങ്ങക്കിപ്പൊ കൊറവുണ്ട്ട്ടോ കുറ വൈകുന്നേരം ആയപ്പൊ നല്ല മഴയായിരുന്നു ഇപ്പൊ മഴയൊക്കെ മാറി ഇപ്പൊ കൊഴപ്പില്ലാണ്ടിരിക്കുവാ ഇവിട വ്ട്‌ത്തെ കുട്ടികളെക്കെ പഠിക്കാ പോയേക്ക ട്യൂഷനെയേക്ണ അപ്പം ഇനി വൈകോ എട്ട് മണിയ്ക്കെവും വരുമ്പോ കഴിഞ്ഞു വരുമ്പോ അപ്പൊ വരുമ്പഴത്തേക്കും ആഹ് ചോറ് വെച്ചു ഈ മീനൊക്കെ വെട്ടി തേ വെക്കാനുള്ള തയ്യാറെടു പ്പിലാണ് വറക്കാനും വെക്കെ ചെയ്താ പിന്നെ അത് മതിയാവ ക്ക്യേം വറക്കെ ചെയ്താ പിന്നെ അത് മതി വേറെ പ്രതേകിച്ചൊന്നും ആവശ്യല്ല
ഉം ഉം പ്പ മീനാകുമ്പോ പിന്നെ കറി അതൊക്കെ വേറെല്ലാം മ്പോ കറി വേറെ വെക്കണം കൂട്ടാം വേറെണ്ടാക്കണം മീൻ കിട്ടിയാ പിന്നെ അയ്ന്റെ പ്രശ്നം
ആഹ് മീൻ കിട്ടിയ എളുപ്പം മീനാണെ മീനോറച്ചൊണ്ടെങ്കി അത് മതി ആഹ് പക്ഷെ പ പച്ചക്കറി ആവുമ്പോ പിന്നെ ഒരു ചാറുകറി വേണം പിന്നെ ഒരു മെഴുക്ക് വറ കത്തി വേണം പിന്നെ പപ്പടം കാച്ചണം നല്ല പണിയാ ചേട്ടൻ ജോലിക്ക് പോയക്കാ വൈകി എത്തോളൂ വരുമ്പോ വൈക ലേറ്റ് ആവും ഉം അപ്പയ്ത്തേക്കും പണിയൊക്കെ കഴിഞ്ഞ് ആഹ് ട്യൂഷ്നോയി രണ്ടാളും പോയി ആഹ് എന്റെ എനിക്ക് രണ്ടാങ്കു കുട്ടികള ഒരാള് എട്ടിലും ഒരാള് അഞ്ചിലും
ആഹ് ശെരി
ഹാ അപ്പൊവര് ഏഹ്
എടുത്തെന്നെണോ ട്യൂഷൻ എടു
ആഹ് അടുത്തന്നെയ അടുത്തന്നെയാ അപ്പൊ ഒരാള് വിളിക്കാൻ വേണ്ടി പോണം കുച്ചയാള് സൈക്കിളിന്നാ പോയക്കണ മൂത്ത ആൾക്ക് ക്ലാസ് കയിഞ്ഞിട്ടേ വോളിബോളും കഴിഞ്ഞിട്ടാണ് വരുന്നത് വൈകുന്നേരം അപ്പൊ അവൻ കൊറച്ചൂടെ കയ്ഞ്ഞിട്ടാ വരുന്നത് അപ്പൊ ചെറിയള് നേരത്തെ ടൂക്ഷനൊവും
ആഹ് അയ്ശെരി
ആഹ് ഞാനും ജോലിക്ക് പോണ കാരണം വരുമ്പോ ആരും ഉണ്ടാവില്ല ഇവിടെയ് വീട്ടില് പിന്നെ ചെറുപ്പത്തിലെതൊട്ട് അവരത് ശീലായതൊണ്ട് എന്തെങ്കിലെക്കെ ചെയ്ത് കഴിച്ചൊക്കെ പോകും ചെലപ്പോ ആ കടയിൽന്ന് എന്തെലും വാങ്ങിക്കും അല്ലെങ്കി ചെലപ്പോ പ്പ ഇവിടെന്തെങ്കിലും ഇണ്ട
ഉം ശെരി രാവിലെ പിന്നെ ഒക്കെ വെച്ച് പോയാ മതില്ലല്ലേ അപ്പൊ പിന്നെ കൊണ്ടൊവും ചെയ്യാം
ആഹ് അതെ അതെ പിള്ളേർക്ക് ചോറ്ണ്ടോണ്ടാർണേ രാവിലെതന്നെ ആഹ് പണി കഴിയും പിന്നെ ഈ വൈകീട്ട് വീണ്ടും പിന്നന്തെങ്കിലും വൈകിട്ടത്തെ കറി ഇണ്ടെങ്കി എടുത്ത് വെക്കോട്ടോ ഇപ്പ മീനൊക്കെ ആണെങ്കിലും വറുക്കാനായിട്ട് ഇണ്ടങ്കിൽ നാളെത് ഉച്ചക്കൽത്തേക്കത് മതി പിന്നെ പ്രത്യേകിച്ച് അപ്പൊ രാവിൽത്തെ പണി കൊറച്ച് കൊറവ് ഉണ്ടാവും
ആഹ് അതെ ഉം ആഹ് സാമ്പാറൊക്കെവെക്കുമ്പോ പിന്നെ അങ്ങനെ കിട്ടലോല്ലേ
ആഹ് അതെ അതെ അപ്പം പിന്ന ചില ദോശക്കും ഇഡിലിക്കും കൂടെ ആയല്ലോ രാവിൽത്തെയാവും ഉച്ചക്കെൽത്തെയാവും പക്ഷെ പൊതുവേ ആ ഇതിനോട് പച്ചക്കറിയോടും
ആഹ് ആഹ് അതെ തെങ്ങനെയാ
ആഹ്ഹാ യെർച്ചി മീനു മതി
ഉം അതെ എങ്ങനെങ്ങൾ സാമ്പാറെങ്ങനെ വെക്കാ?
സാമ്പാർ വെക്കാനായിട്ടേ ആദ്യംപരിപ്പ് പരിപ്പ് ഉള്ളിയും കൂടി ഉള്ളിയും പിന്നെ കായുംല്ലേ മറ്റേ കട്ടക്കായം കട്ടക്കായൂടിട്ട് വേവിക്കാൻ വെക്കും കൊറച്ച് വെളിച്ചണ്ണേ ഉപ്പൂട്ട് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ കഷ്ണൊല്ലാം ആഹ് കുക്കറ്ല് വെച്ച് വേവിക്കും നന്ന നന്നായ്ട്ട് വെന്ത് കഴിയ്മ്പത്തേക്കും ആഹ് പ്പകഷ്ണങ്ങളൊക്കെ കൂടുതലിടാണെങ്കി കഷ്ണങ്ങളൊക്കെ കഴിക്കാനിഷ്ടാണ് ആഹ് കായം കായം ഇടണം അതും പൊടിയിട്ടാ ടേസ്റ്റ് കിട്ടൂല ആഹ് ക്ക എ എൽ ജി കായൊക്കെയില്ലേ അതിന്റെ കട്ടക്കായം വാങ്ങ്ച്ചിട്ട് ആഹ് കട്ടക്കായം വാങ്ങിച്ചിട്ട് ഈ പരിപ്പിന്റെ കൂടെ വേവിക്കാനിടണം
ഉം അതെങ്ങനെ ചെറിയ കഷ്ണം ഇടെ
ആ ചെറിയൊരു പ്രഷ്ന ഇവിട നമ്മള് ആഹ് അന്നിട്ട് അത്ട്ട് കഴിഞ്ഞിട്ട് ഒത്തിരി വെളിച്ചെണ്ണ ഉപ്പട്ട് നമ്മള് വേവിക്കാൻ വെച്ച് അത് വെന്ത് കഴിയും ആഹ് ഇല്ല വെറുതെ ഇതും ആയിട്ട് മാത്രമായിട്ട് വേവിക്കാൻ വയ്ക്കും. ഉപ്പും ഇത്തിരി വെളിച്ചെണ്ണയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നമ്മുടെ കഷ് കണങ്ങൾ ഒരുപാട് കഷ്ണങ്ങ ഇടുവാണെങ്കിൽ ആ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് വെണ്ടക്ക് മാത്രം ഇടത്തില്ല. വെണ്ടക്കെ ലാസ്റ്റ് ഇടുള്ളൂ ബാക്കി കഷ്ണങ്ങളെല്ലാം ഇട്ട് കുർ ച്ച് ഈ സാമ്പർ പൗഡറും മറ്റെ ബ്രാമിൺസ് ന്റെ വാങ്ങിക്കും ആഹ് അതാണ് ഞാൻ ഉപയോഗിക്കാറട്ടാ അതിനൊരു പ്രത്യേക രുചിയാ അതിനകത്ത് കുറ കുറച്ച് കായത്തിന്റെ ഒക്കെ ഇത് കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും. ഈ സാമ്പാർ പൗഡറും കൂടിട്ട്. എടുത്ത് കുക്കറിൽ വെച്ച് വീണ്ടും വേവിക്കാൻ വെക്കും കുറച്ച് വെള്ളം അതിനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പുളിയും പിഴഞൊഴിച്ച് തിളപ്പിക്കാൻ വെക്കുമ്പോ ഈ വെണ്ടക്ക പറക്കിയിടും. പിന്നെ കടുക് വറക്കുമ്പോ മറ്റേ ഉലുവയും കൂടി വറത്തിടും. പിന്നെ കൊറച്ച് മല്ലിപ്പൊടി. വെളുത്തുള്ളി ഇടില്ല കുറച്ച് മല്ലിപ്പൊടി ആഹ് മല്ലിപ്പൊടി ഒരു ശകലം ഒരു. ഒരു ചെറിയൊരു കുഞ്ഞ് സ്പൂണിലക്കെ ഇടുള്ളൂ. ആഹ് മല്ലിപ്പൊടി പിന്നെ മല്ലിയില ഇഷ്ടംണ്ടെങ്കിൽ മല്ലിയില ഇടാം. ഇവിടത്തെ പിള്ളേർക്ക് മല്ലിയല അത് ടേസ്റ്റ് അത്ര ഇഷ്ടല്ല. അതുകൊണ്ട് ഞാൻ മല്ലിയില ഇടാറില്ല പൊടിയ ഇടാറ്.
ആഹ് ചിലാൾക്ക് അതിന്റെ ടെസ്റ്റ്‌ പറ്റൂല.
ആഹ് ഇപ്പൊ ബിരിയാണി ഒക്കെ വെക്കുമ്പോഴാണെങ്കിലും മറ്റേ പുതിനേല ഇടും മറ്റേ ഇത് ഇടാറില്ല. ആഹ്
ആഹ് അത് ശരി എല്ലാർക്കും മല്ലി മല്ലി കൃഇഷ്ടം പൊതിന എല്ലാ താല്പര്യംണ്ട കില്ല ഓരോരുത്തർക്ക്
ആഹ് അതെ ഓരോടേ ഓരോ രുചിയാ ഇവിടെ ഭയങ്കര ഇതാണ് ഇപ്പ നേരത്തൊക്കെ ദം ബിരിയാണിആയിരുന്നു ഇപ്പ മറ്റേ മന്തി വന്ന പിന്നെ മന്തി മതി.
അതെ കുട്ടിക മ അതന്നെ മക്കൾക്കൊക്കെ അതന്നെ. അതാവുമ്പോ ഉലക്ക് എഴതിയില്ല വല്ല എന്നാ പിന്നെ ഉപ്പിട്ട് ഇതുവും മോൾകും അങ്ങനെ തന്നെ ബിരിയാണി അല്ലാ താല് ര്യല്ല മസാല ഒക്കെ ഉള്ളത് കൊണ്ട്.
ആഹ് അതെ അതെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അത് വേറരു സത്യ ആഹ് ഇപ്പ എന്തെങ്കിലും ഇങ്ങനെപൊറത്ത് ത്ത് പോയാലും ആദ്യം പറയാ തേ പറയൊള്ളൂ മന്തി മതീന്ന് പറയും. ഉം പിന്നാ പൊറോട്ട പൊറോട്ടയും ബീഫ് ഫും ഭയങ്കര ഇഷ്ട, പൊറോട്ടയും ബീഫിനോടും, ഒരു വല്ലാത്ത പ്രേമുണ്ട്.
ഉം ആഹ് അതെ
ഉം പിന്നെ.
എന്നിട്ട് വരാനായോ, കൂട്ടാ നായോ മക്കളൊ ക്കെ?
ആഹ് ഒരു എട്ട് മണിയാവുമ്പോഴ്ത്തേക്ക് പോയാ മതി വിളിക്കാനായിട്ട്
ആഹ്.
ആഹ് ഒരാള് സൈക്കിൾന് വന്നോളും ആഹ് അട്ത്തന്നെയാ കൊർച്ച് ഒന്ന് ജസ്റ്റ് റോഡ് ക്രോസെയ്താ അപ്പർത്തേക്ക് പോയാ മതി അധികം ദൂരൂല്ല
ഉം
ഇഞ്ഞിപ്പോ നാള ഒരാൾ. ക്കവധിയാണ് ഒരാള് പഠിക്കുന്നത് മറ്റേ ക്രിസ് മറ്റേ ക്രിസ്ത്യാനികൾടെ സ്കൂൾളാണേ, പള്ളി സ്കൂളിലാ അപ്പെന്തോ സെന്റ് തോമസ് ദിവസോ അങ്ങനെ എന്തോ എന്തോ ഒരു ദിവസാണ് നാള. ഒരാൾക്ക് നാളെ അവധിയാണ് ഒരാൾക്ക് നാളെ ക്ലാസ്ണ്ട്
ആഹ് വല്തിനാ അവധി?
വലുതിനല്ല. ചെറിയ ആൾക്കാ അവധി ആഹ് അപ്പാ ആഹ് ഇല്ല ബസ്സിന് പോണം. രണ്ടാളും ആഹ് രാവിലെ ഞാൻ കൊണ്ടു വിടും, വൈകീട്ട് ബസ്സിന് വന്നോളും തിരിച്ച്.
ഉം ഉം ന്നട്ട് പിന്നെ എന്തെന്നാ നിങ്ങള് ഞാൻ വിളിക്കണ്ട് ന്നാ ആഹ്, എന്നാ കൊറച് കയിഞ്ഞിട്ട് വിളിക്കണ്ട് ന്നാ.
ആഹ് ശരി എന്നാ ഓക്കെ.
ആഹ്, ഓക്കെ.